ഹലോ
ഉ
ഓ എന്തൊക്കെയുണ്ട് സുഖണോ
ഓ സുഖാനെ
എന്താ പണി
എന്നാ കുട്ടീന്റെ അടുത്തൊക്കെന ഇരിക്കയാണ് പോാന ഒടിച്ചിട്ട്
ഏ ശെരി എത്ര കുട്ടികള ഉണ്ട്
ഇനക്ക്ൊന്നേള്ളോ
ഏ എത്ര ആായി കുട്ടിക്ക് ചെറിയ കുട്ടിയാ
ആഹ് ചെറുതാണോ ഒയസാവണള്ളോ
ഏ അത് ശരി ഏർ എന്താ കാട്ടുക കുട്ടി
കുട്ടീന നടക്കാ നോക്കണ്ട
ഏ എന്ത കട്ടിയാ
ആങ്ങുട്ടർ ബോയിർ
ഏ ആയി ശരി ഏ നടക്കാനിങ്ങനെ പിടിച്ചക്കയി കാരല്ലേ പിടിച്ചിങ്ങനെ
പുൂടസിിക്ക
ഏ ശരി അങ്ങനെ എന്താ അവിടെ മഴയൊക്കെ ഇണ്ടോ കാലാവസ്ഥ ഒക്കെ എന്താ
കാലാവസ്ഥ മോശണ ഇപ്പൊ മഴുണ്ട്
ഏ ഇവിടെന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് ആ ഒന്ന് രാവിലെ മുതലേ നല്ല മഴണറ നല്ലൊരു മഴയാണ് കുട്ടികൾക്ക ഇന്ന ഇപ്പോ സ്കൂളൊക്കെ ആവാതി ലീഫായിട്ട് നല്ല മഴയാണ്
ആ ആ ആ നിനക്ക് എത്രൊട്ടികളാ ഇന്ന് മത്തി പരി പച്ച ചെപ്പീനോ കറ എെരഞ്ചോറും ഉണ്ട്
ഏ ഏഹ എനിക്ക് നാലല് കുട്ടികളുണ്ട് വലിയ ആള പത്താം ക്ലാസ് ിലാണ് അതിന്റെ തായള്ള ആ ഏഴിലാണ് അതിന്റെ തായുള്ളള്ള ആള് നാലിലാണ് അതിന്റെ താായള്ള ആള് എൽ കെ ജില്ല പ്രാവശ്യം കേർത്ത് അങ്ങനെ പോണണ്ട് ഉ ഒക്ക ഒയുണ്ട എല്ലാക്കും വതിരക്കാണ്
ആ ആഹ ആ ആഹ ആഹ ഉം ഉ മദ്രാസ് ഉണ്ടാവുംലേ ഓ ഓ ഫുഡൊക്കെ കൊടുക്കും അ കേെട്ടായിട്ട തൊപ്പന
ഏർ എന്റെ കൊടുക്ക രാഗിയോ
ആഹ് രാഗ തിന്നാ മടിയാലന്നള്ളു ഒക്കെ കൊടുക്കും ആഹ് അതൊക്കെ കൊടുക്കലുണ്ടേ ക്ക് കൊടുക്കല് കഴിഞ്ഞല്ലോ ആറ് മാസം കഴിഞ്ഞ അത് കൊടുക്കല് കഴിഞ്
ആഹ ആഹ അയ് ശരി ഇപ്പ നമ്മള് തിന്ന് ണൊ - കൊടുക്കാലല്ലേ ചോറൊക്കെ ഇൻക്കിവിടെ നാല് കുട്ടികളും ഞാനും പിന്നെ ഇപ്പ ഹസ്ബന്റിന്റെ ഇപ്പണ്ട് ഇവിടെ. ഉമ്മല്ല മ്മ മരിച്ചിട്ട് ഏഴ് വർഷായി ഞങ്ങള് മാത്രേ ള്ളൂ തറവാട്ടിലാണ് ഞങ്ങള്. വേറെ രണ്ടാൾ- ക്കാരുള്ളത് വേറെ പോയി ഞങ്ങളന്നെ ഉള്ളൂ പക്ഷെ വീട് സ്ഥലം എടുത്ത്ണ് പുതിയ വീട് കയ റ്റില്ല സാഹചര്യം റെഡി ആയിട്ടില്ല നിങ്ങളെങ്ങനെ സ്വന്തം വീട്ടിലാണോ എങ്ങനെയാണ്
അല്ല ഞാൻ ഹസ്ബൻറിന്റെ വീട്ടിലാണ് അത് പെരൊന്നും മാറീട്ടില്ല
ആഹ അപ്പോ ഒറ്റക്കാണോ ങ്ങള്
അല്ല ഇനിക്ക് കൂടെ ഉമ്മ ഉണ്ട് ഹുസ്ബൻഡ്ന്റെ ഉമ്മ ഉണ്ട് ഉപ്പല്ല ഉപ്പ മരിച്ചിക്ക്ണ്. ഉപ്പ മരിച്ചിട്ട് ഒൻപതു വ- ർഷായി ഉം
ഹസ്ബൻറിനും ഉമ്മന്നേ ഉള്ളൂ നിങ്ങള് ഒറ്റക്ക് തന്നേണ് ല്ലേ
ആഹ ഒറ്റക്ക പിന്നെ മൂന്ന് പെങ്ങമ്മമാരുണ്ട് ഇല്യ മൂത്തച്ചി ഞാനാണ്. ഇൻക്ക് മൂന്ന് പെങ്ങമ്മ- നാത്തൂമാരുണ്ട് ഒരു ഇളച്ചനുണ്ട് ഇളച്ചൻ ഗോൾഫിലാണ് ഇളച്ചൻ ന്യൂസിലാൻഡ് ഏ ആ നാത്തുമാരെ കല്യാണംക്കെ കഴിഞ്ഞുക്ക്ണ് ഇളച്ചന്റെ നിക്കാഹും കഴിഞ്ഞിക്കണ്. ഇനി ആരും ല്യ. ഞമ്മളെ ഫാമിലില് ആരും ല്യ പിന്നെ ഇപ്പൊ
അപ്പൊ ഞൻ വന്നിട്ട് കല്യാണം ഉണ്ടാക്കാവൂലേ
ഇല്ല കല്യാണ ആയിട്ട് ഇനി ഉണ്ടാവൂല അത് നിക്കാഹന്നെ വല്ലിയ പരിപാടിയായോണ്ട് കല- കല്യാണം ഞ്ഞിണ്ടാവൂല
ഏയ് അങ്ങനെ
ആ അതിമ്മാന്റെമ്മാക്ക് ഒരു പൂതിയായി- നെ ഇളച്ചന്റെ കല്യാണം കാണാന് അത് പിന്നെ മ്മാന്റെ ഉമ്മ രിച്ച് ഒരു വർഷവാനായി അപ്പൊ പിന്നെ ആകെ കല്യാണം കഴിഞ്ഞോണ്ട് ഉമ്മാന്റെ ഉമ്മക്കൊരു റാഹത്തായിക്ക്ണ്
ഏ അത് ശരി അതുള്ള സമയത്തന്നെ നിക്കാഹ് കഴി ച്ചിട്ടുണ്ടാവൂല്ലേ
ആ ഉമ്മാന്റെ ഉമ്മയാണ് ചെറിയ ഇളച്ചനെ നോക്കിയത് അപ്പ അയിനൊരു
ആ അപ്പൊ ഭയങ്കര ആഗ്രഹം ഇണ്ടാവല്ലോ കാണാന് ആ അത് ശരി പിന്നെ എങ്ങനെ അയൽവാസികളൊക്കെ ഉണ്ടോ എടുത്തടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെണ്ട് ഹസ് ഞാൻ വീട്ടിൽത എന്റെ വീട്ടിൽ ണ്ട് എടുത്ത്ടു പക്ഷെ ഹസ്ബൻറിന്റെ വീട്ടിലൊക്കെ കുറച്ച് വിട്ടാ. ആ ഞാൻ ആ
ഏ അയി ശരി ഏ അപ്പൊ അവിടെ അപ്പാരയ്ക്കാരം
അവിടെ ഇപ്പം ചെറിയ നാത്തൂന്ണ്ട് ചെറിയ നാത്തൂന്ണ്ട്
ആ ആ നാത്തുനെങ്ങനെ പിന്നെ ലീവ് ഇണ്ടായപ്പോ വന്നതാക്കാരപ്പൊ
ഔടെ നാത്തു മ്മാക്ക് വയ്യും ഉമ്മാന്റെ പല്ല് പറച്ചപ്പോ ഞാനും അവിടെ വയാ- തായപ്പൊ മ്മ പിന്നെ രണ്ടാളും അസുഖായി കിടക്കുമ്പോ നല്ല രടങ്ങാറാണ് കാരണം അപ്പൊ
കയ്യൂല്ല ആ അതന്നെ ഇമ്മ എങ്ങനെ എല്ലു എടുക്കോ പ്രായഅയാളാ
അല്ല ഉമ്മ എല്ലാത്തിനും സഹായിക്കും
ഏ
ആ ആ ആ എന്നാലും ഇതുണ്ടാവും പ്രേഷറും പ്രേമേഹം ഷുഗറും എന്നാലും അതൊക്കെ തരണം ചെയ്ത് വരൂ കൂടെ
ഏഹ് എന്നാലും മതിയല്ലോ ഒപ്പം ഉണ്ടാവ്ബോലേ നമുക്കൊന്നരു സഹായത്തിന ആ ചെയ്യഞ്ഞാല് പറ്റൂലല്ലോ
അഹ് ഒറ്റക്ക് കൂടിഇടുല എപ്പഴും വരു എന്തെങ്കിലും എടുക്ക ഞ ഞാൻ എന്തെ എടുക്കണേ കണ്ടാല് അയിന്റെ കൂടെ വരും സഹായിക്കാന്
ഏ അത് ശരി ഉം അത് ശരി അടുത്തല്ല ഉഷാറാണോ ഇങ്ങളടുത്ത് എല്ലാത്തിനും പറ്റണ അയൽവാസികളൊക്കെ തന്നെയാണോ എടുത്തുള്ള അയൽവാസികളൊക്കെ പറ്റണത് തന്നെയാണോ വീടി
പൂപ്രാടെ ആഹ്
ഏ അല്ല അതെല്ലാം നമുക്ക് വേണ്ടിയതില്ലേ അയൽവാസികളൊക്കെ നന്നാവണല്ലോ
ഉം എല്ലാരും നന്നാണം മ്മളും നന്നാണം നല്ല ഓരും നന്നാണം ഉള്ളൂ ഹ്മ്മ് തെ ആ എന്നാലും പ്രശ്നങ്ങളെന്തേക്കാരും അഹ് ആ ആ പൊന്തികണം ഹ്മ്മ് എന്നാലും പ്രശ്
വിജയിക്കുള്ളൂ
ഹ്മ്മ്
ഏ മോന എന്തിനാ കാര്യ
നല്ലരു ഹ്മ്മ് എന്നാലും പ്രശ്നങ്ങളാണ് അറിയ കുട്ടങ്ങളണല്ല ഒന്നിനും ഒരു തരണം ത
ഹ്മ്മ്
ചേലോടെത് ഒരുമാതിരി ആവലല്ലോ എല്ലോ ഇപ്പൊ പോരു അത് പോരും അത് മായാ അയിനൊരു ചൂടാല് ഇന്ന
അതന്നെ ഹ്മ്മ് അതനെ കൊണ്ടപോവാനേ ഒരുപോലെ നിക്കാനാര് കു പഠിച്ചിട്ടില്ല അറിയ തരണം ചെയ്യാൻ പഠിച്ചു പോര അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവൂല അത് അതറിയണം എങ്ങനെ നിക്കണ്ട പോലെ നിക്കണം ഹ്മ്മ് ഇപ്പത്തെ കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞ രണ്ട് അങ്ങോട്ട തിരിച്ചു പറയും മറ്റൊക്കെ നമ്മളൊക്കെ പേടിച്നിക്കലെയ്യ ഇപ്പൊ കുട്ടികക്കൊ പേടിയില്ല എന്തും പറയാൻ ധൈര്യാണ്റയ ആ ഏത് കുട്ടികൾക്ക പേടിയില്ല പിന്നെ ഇങ്ങന കൃഷിയൊക്കെ ഉള്ള സ്ഥലണ നിങ്ങളഅവിടെ
ഇല്ലല്ല
ഏഹ് ഞങ്ങളവിടെ ഒരു പാടം വയലിലെ വയലൊക്കെ ള്ള സ്ഥലത്ത ഞങ്ങളൊക്കെ വീട് കടക്കണുന്നത് നല്ലേ ഹ്മ്മ് നെല്ലും പാടത്ത് ഞങ്ങളതല്ല പക്ഷെ അപ്പുറത്തുള്ള അള്ളാതാണ് ആപ്പുറത്തെല്ല ഒരു കുറച്ച് കുറച്ചൂടി അങ്ങോട്ട് പോണം അളത് അയാൾ നെല്ലും പയറും വെണ്ടിയും ചീര പച്ചയും ചൊപ്പ ഒക്കെ ഉണ്ടാവും എല്ലാം വിതോഉണ്ടാകും അയാൾ നമ്മുക്ക് തെരു നമ്മളഇടുന്ന വെള്ളം ചിലപ്പോ കഞ്ഞിവ വെള്ളത്തിനൊക്കെ വരുമ്പോ ഇങ്ങോട്ട് കണ്ട ഒരു കെട്ട് പയറോ ചീരയൊക്കെ കൊണ്ട് വരും നമുക്ക് തരൂ ഞമ്മളടുന്ന് ത് കൊണ്ടോണേന് പ്രതിഫലം ന്ന്ല്ല നെല ക്കെ കൊണ്ടെന്നെരും ചെൽപ്പോ പറയും അങ്ങട്ട് വന്നാ ചീരൊക്കെ പറിക്കുന്ന സമയത്ത് തെരവുണ്ടാവോലോ ഈ പച്ചക്കറ്യേളൊക്കെ അതൊക്കെ അങ്ങട് ചെന്നാ കിട്ടും ഇങ്ങളാരാരും വരൂലല്ലോന്നൊക്കെ പറയും നമ്മളിപ്പൊയ് ന് പോവാൻ മടിച്ചങ്ങനെനിക്കും. പോയി ചോയ്ക്കാനാവൂലര്തീട്ട്. നല്ല ഫ്രഷ് സാധനേക്കാരം അപ്പ തന്നെ പറിച്ച് തരല്ലേ നമ്മക്ക് ഞങ്ങക്ക് രസേന്നു ഞങ്ങള് ചെലപ്പോ അയൽവാസികള് എല്ലാരും കൂടികാണ്ട് വൈകുന്നേരൊക്കെ സമയാകുമ്പോ അയ്ലൊക്കെ നടക്കും. ക്കാൻ പോകും പാടത്ത്കൂടെ അല്ലെ അപ്പൊ കാണാൻ രസാണല്ലോ ഈ കായ്‌ച്ച്ക്ക്ണത് കാണാന് പയറും വെണ്ടിം ഇതൊക്കെ അപ്പൊ അത് കാണാൻ ചെലപ്പോ അയ്ലൊക്കെ നടക്കുങ്ങനെ. അപ്പൊ അയൽവാസ്യേള് എന്ത ഗ്രൂപ്പൊക്കെ ഇണ്ടായിലെ അയൽവാസി ഗ്രൂപ്പ് അപ്പൊ എല്ലാരും അയ്ല് പ്ലാന് ട്ട്ങ്ങാണ്ട് അങ്ങനെ ഒക്കെ രസാ. ചായ കുടിക്കാൻ പോകും ഓയ്‌വ്ട്ട്യാ അങ്ങനെയൊക്കെ ഞങ്ങള് പോവും. അങ്ങട്ട് പോവല്ലേ ഇങ്ങട്ട് പോവല്ലേ ചോയ്ച്ച് ഹസ്ബൻറിന്റെപ്പറത്ത്ത്തെ ഞാനിന്നി പിന്നെ ഇവിട്ന്ന് പോവലില്ലല്ലോ ഇവിടെപ്പോ കുട്ട്യേളെ സ്കൂളും വല്ല്യേ കുട്ടി പത്താം ക്ലാസ്സിലല്ലേ അപ്പൊ ഓക്കൊന്നും ഇപ്പൊ ഒയ്‌വില്ലലോ ഇങ്ങട്ട് ഇവടെ ഇവടെതന്നെയെല്ലാം അടച്ചുവെ ക്കല് പിന്നെ വേറെ ആരുല്ലല്ലോ ഞാൻ തന്നെല്ലേ ഉള്ളൂ ഇവിടെ ആരെ കണ്ട് പോവാനൊന്നും ഇനിക്കില്ല അപ്പൊ പിന്നെ ഇപ്പൊ എവ്‌ട്ക്കും പോവലില്ല രണ്ടു മൂത്തച്യേള്ള്ളത് വേറെ പോയ്ക്ക്ണ് പിന്നെ വേറെ പോയോല് അവനാനവനാന്റെ പണി അന്വേഷി ട്ട് കഴിഞ്ഞിട്ട് ഒരു വീട്ട്ത്തെ പണിട്ക്കാൻ വരാന് ഓല്ക്ക് കൂടൂലല്ലോ പിന്നെ ഞാൻ പോവലന്നെ
അതനെ എല്ലാരും ഇപ്പൊ അങ്ങൻതന്നെ ഒരു പണിഞ്ഞയിഞ്ഞ്ങ്ങാണ്ട് എല്ലാരും എല്ലാരും സാഹചര്യം നോക്കിടക്കാണ് ഒന്നണ് കെട്ന്ന പിന്നെ നേരവെളുത്ത ആവാനായി
ആ നേരവെളുത്ത അയന്നെ പിന്നെ വൈകുന്നേരത്തെ പണികയ്ഞ്ഞ വൈകുന്നേരം കുട്ട്യേള് വരാനാവ്‌മ്പത്തേക്കും ഓരോന്ന് ഇണ്ടാക്കണം ചായ വേണം കടി വേണം അത് വേണം ഇത് വേണം ഇണ്ടാക്കല് വേറെ ആരുല്ലല്ലോ ചോറും കടിം കറിം എല്ലാ സാനങ്ങ ങ്ങളും കൂട്ടാനും മറ്റേത് മറിചേത്റ ഞ്ഞാണ്ട് എല്ലാം ഉണ്ടാക്കല് ഞാൻ തന്നെ സ്പെഷ്യല്ന്ന് പറഞ്ഞാല് പുഡിങ് ഇണ്ടാ ക്കും അങ്ങനൊക്കെ ഇണ്ടാക്കും നമ്മള് പിന്നെ ചോറിന്റെ ഐറ്റംസ് ആണെങ്കില് എല്ലാവിധോം അതൊക്കെ പിന്നെ അറിയാത്തൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിനു ഇപ്പയ്ന് എല്ലാം സുഗാണല്ലോ.
ആ ആ ഇങ്ങള് വര്നന്നെന്നെ വച്ചിട്ട്ണ്ടാ ഇന്ന്ണ്ടൈനോ
ഇല്ല ഇല്ല ഇല്ല്യ ഞാൻ വന്ന് കൊറച്ച് കഴിഞ്ഞായിരുന്നു പിന്നെന്നന്താ ശരിട്ടോ പിന്നെ വിളിക്കാ
ആ ആ